ഹലോ
ആ ആ കേക്കാവോ?
ഹലോ കേക്കാവോ
ഓ കേക്കാം
ആഹ് എന്ത് പരിപാടി കഴിച്ചായിരുന്നോ?
ആഹ് ഇല്ല ഞാൻ കഴിച്ചില്ല ഫുഡ് ഉണ്ടാക്കിട്ട് കുക്കിങ് ഞാൻ തന്നെയാണ്. പിന്നീ ഫുഡൊക്കെണ്ടാക്കീട്ട് ഏ
ഇന്നൊരെട്ത്തും പോയില്ലായിരുന്നോ?
ഇല്ല ഇന്ന് പോയില്ല ഞായറാഴ്ച
ആഹ് ഇന്നെന്തുപറ്റി ഇന്ന് ലീവാണ്ലേ ആഹ് പിന്നെ വേറെ പ്രത്യേകിച്ച്
എന്തോ?
വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല പൊറത്തൊന്നും പോയില്ല ഔട്ടിങ്ങിനൊന്നും പോയില്ലേ?
ആഹ് ഇന്ന് ഇന്ന് പോയില്ല പിന്നെ പൊറത്തെ ചേട്ടൻ ഇവിടെ ഉണ്ട് എന്റെ- അപ്പൊ ചേട്ടൻ ചേട്ടന്റെ കൂടെ ചെലപ്പൊ പൊറ പ്പ പോവും അജി ചേട്ടൻ വിളിക്കും. എന്നെ അപ്പൊ എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വരും.
ആഹ് ഓഹ് ഓഹ്
ആ അങ്ങനെപ്പോ ഫുഡ് കഴ് ആദ്യം ഫുഡ്- എന്നിട്ട് കഴിച്ചിട്ടൊക്കെ പോകൂ
എന്താണ് ഇന്നത്തെ സ്പെഷ്യല് എന്തെലും സ്പെഷ്യൽ ഒണ്ടാക്കിയായിരുന്നൊ
ഇല്ല ഞാനൊന്നും തൊടങ്ങില്ല ഒന്നും ഐഡിയ ഇല്ല അപ്പം എന്തെങ്കിലും നോക്കട്ടെ അറിഞ്ഞൂടാ ആഹ് ഇനി കിച്ചണില് ചെന്ന് നി ക്കുമ്പോഴായിരിക്കും ആലോചിക്കുന്നത് എന്തൊക്കെ- ആദ്യം എന്തൊ കിച്ചണില് എന്തൊക്കെ ഒണ്ടെന്ന് നോക്കും നോക്കിട്ട് അത് എന്താന്ന് വെച്ചാ ഒണ്ടാക്കും ഉം
ആ എന്താണ് ചിക്കൻ ബിരിയാണിയോ അങ്ങനെ എന്താണോ ചിക്കൻ ബിരിയാണിയാണോ
ചിക്കൻ ബിരിയാണിയുണ്ട് ചി കൊണ്ട്
ആഹ്
കൂടനുസരിച്ച് ആ പിന്നെ ചോറ് തോരൻ
ആഹ് ആഹ്
കേക്കുന്നുണ്ടോ പറയിന്നെ
ആ പറയാണ കേക്കാം
ഉം ഉം ഉം
ഞാൻ പറയുന്നത് കേക്കാമോ
ആഹ് കേക്കാം കേക്കാം പിന്നെ എന്തൊക്കെ- ആഹ് എന്തൊക്കെയാണ് വിശേഷം പ്രത്യേകിച്ച് ഹോബീസ് ഒന്നുമില്ല
ഹോബീസ് ഞാൻ ക്രിക്കറ്റ് കളിക്കും ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ് പിന്നെ -
ഇവിടെ അങ്ങനെ ക്രിക്കറ്റ് കളിയുന്നുെ ഫ്രണ്ട്സിന്റെ ഒപ്പം അങ്ങനെയൊന്നും നിനക്ക് അറിയത്തില്ല അവിടെ സൺഡേ തോറും ഈ നമ്മള് ലീവ് ഡെയയ്സ് ഒക്കെ ആണല്ലോ ക്രിക്കറ്റ്കളിയൊക്കെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയൊന്നും വെക്കാറില്ല
ആഹ് ഞായറാഴ്ച്ച ദെവസം കളിക്കാറുണ്ട് പിന്നെ- അല്ലാതെ ദെവസങ്ങളില് നാല് മണിക്കൊക്കെ ഏഹ നമക്ക്- ഒരു വാട്സആപ്പ് ഗ്രൂപ്പ് ഉണ്ട്
ആഹ് ആഹ് ആഹ്
അതിനകത്ത് ഗ്രൂപ്പിനകത്ത് വരും കളിയ് ഒണ്ടോ ഇല്ലിയോ എന്നുള്ളത് അപ്പം നമുക്ക് അതിന് പേര് കൊടുക്കാം
ബാറ്റിങ്ങില് ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ
ഇല്ല ഞാൻ ബാറ്റ്മാൻയല്ല ഞാൻ ബൗളർ
ആഹ് ഓഹ്
ഉം വിക്കറ്റ് ഒക്കെ എടുക്കാറുണ്ട് കു കുറ്റിയൊക്കെ തെറപ്പിക്കാറുണ്ട് ക്രിക്കറ്റില് എം എസ് ധോണി
മണ ഏത് ടീമാണ്
ആ ഓഫ് കോസ് ഇന്ത്യ
ഓഹ് ഓക്കെ ഓക്കേ അപ്പൊ ഇപ്പോ ആഹ- കളിക്കാനൊന്നും പോയില്ല
ഇപ്പൊ ഇപ്പൊ കളി ഇപ്പൊ കളി നടക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യ അയർലാൻഡ് കിയാണ് ഉ ഇപ്പൊ ഇവിടെ നമ്മളെ അടുത്ത് ആഹ് കാണാറുണ്ട് നേരിട്ട് കാണാം ഇവിടെ അയർലൻഡിലാണ് കളി നടക്ക്ണ ഇവിടെ കുറ കുറച്ച് ദൂരം
ആഹ് ആഹ് ഓം അങ്ങനെ അങ്ങനെ അങ്ങനെ ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് പ്രത്യേകിച്ച് വേറെ പരിപാടിസ്ന്നുംല്ലാന്ന്
ഉം വേറെ പേരുവാടി യൊന്നും ഇല്ല
എന്താ ഫിലിമൊന്നും കണ്ടിലെന്നോ ആഹ് ആഹ് ആഹ് കുക്ക് ആണ് അതിന് എസ്പേട്ട് ആണ് പിന്നെ ആഹ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇന്ന് ഞായറാഴ്ച്ച ആയൊണ്ട് കഞ്ഞി കഞ്ഞി കഞ്ഞിയും പയറും ആഹ് ഇന്നത്തെ സ്പെഷ്യൽ അതാണ് ആഹ് പിന്നെ അതെ അതെ എ
ന്നാൽ നല്ലൊരു ഐഡിയാ
അതൊക്കെ അതൊക്കെയാണ് സ്പെഷ്യല്
ഉം പിന്നെ വേറെന്താ ഇപ്പോ ഇഷ്ടവുള്ള അല്ലേ എനിക്ക് ചോദിക്കാൻ പാടില്ലാ
ആഹ് ചോയിച്ചോളു ചോയിച്ചോളു
അല്ലെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു എനിക്കൊന്ന് ചോദിക്കാനുള്ള ക്യാപ്പ് കിട്ടണില്ല അതുകൊണ്ട പറയ്
പറയൂ പറയൂ പറയാം
ഉം അന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് ഇഷ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ട ഫുഡ്
ആഹ് ഇഷ്ടപ്പെട്ട ഫുഡ്ന്ന് പറയുമ്പോ ബിരിയാണി ഒക്കെ വയ്ക്കാറുണ്ട് ഈ അധികം അങ്ങനെ ഇഷ്ടവുള്ള എ എങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോടും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല എല്ലാം അത്യാശ്യം ഒരുപോലെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം ഒന്നിനോടു ഇല്ല പിന്നെ ആഹ് ഉം കഴിക്കും എന്ത് കിട്ടിയാലും കഴിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് അങ്ങനെയാണ് ഉം പിന്നെ സ്വന്തായിട്ട് വെക്കുന്നല്ലേ ആഹ്
ഇത് ന്തിനേയും കഴിക്കു
ആഹ് അതെ അതെ
ഉം
ഉം അങ്ങനെ പിന്നെ അവിടെ മഴയൊക്കെ ഇണ്ടോ എന്തൊക്കെ ഇണ്ട്
ഇല്ല ഇപ്പ ഇവിടെ സ ഇപ്പ സമ്മറ
ആണ ഓക്കെ ഓക്കെ ആഹ് പിന്നെ ആഹ് എന്തൊക്കെയാണ് കാര്യങ്ങള്
ഉം ഇപ്പം ഉം വേറെ കാര്യങ്ങളൊന്നു ഇല്ല പാർടൈമ് ചെയ്യുമ്പോ പട്തം ക്കെ ഇങ്ങനെ പോകുന്നു
ഫിലിമൊന്നും കാണാറില്ല പുതിയ ഫിലിമ് ഒക്കെ ഒരുപാട് എറങ്ങിയലോ ഞാൻ എടയ്ക്കൊ ഒരു മൂവി കണ്ടാരുന്നു ദൃഢം അത് കൊള്ളായിരുന്നു സെറ്റ് ആയിരുന്നു
എങ്ങനെ എങ്ങനെണ്ട്
കൊള്ളാം നല്ല ആഹ് ഒരു പോലീസിന്റെ ഒക്ക ഒരു സ്റ്റോറിയാണ് എന്തായ്ലും കൊള്ളാം അപ്പ നമ്മക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുമ്പോ അതിൽ ഒരാള് ചതിക്കുകയാണെൽ നമ്മൾ ഒരു ചതിക്കുഴിയിൽ വീ ഇടാൻ പോകുന്ന പോലൊരു ഫീലൊക്കെ കിട്ടുന്ന ഒരു
ഉം ഉം ഉം എന്റെല് വന്ന് കെടപ്പുണ്ട് എനിക്ക് കാണം
ആഹ് ആഹ് എന്താ ഹോട്ട് സ്റ്റാറിലാണോ അതോ ടീവിലാണോ കാണുന്നെ
ണാ ഡൗൺലോ
ആഹ് ഓ ഓക്കെ ഓക്കെ
ഉം
ഉം ഉം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്
ഞാ
അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വേറെ ഹോബീസ് ഒന്നുല്ലെ മ്യൂസിക് ഈ ഡ്രോയിങ് അങ്ങനെ എന്തെലു ഒക്കെ ഒണ്ടോ സ്കില്ലുകള്
ഉം സ്കില്ല് ഡ്രോയിങ് അങ്ങനെ ഞാൻ കുഞ്ഞിലേക്കെ വരക്കുവാരുന്നു പിന്നെ അന്ന് അമ്മ വരയ്ക്കും
ഒഹ് ഒഹ് ഒഹ്
പിന്ന പിന്നെ ഉമ്മ ആഹ് ഡാൻസ് പാട്ട് റീലൊക്കെ എടുക്കും അതൊക്കെ ഒള്ളു
ആഹ് ആഹ് അങ്ങനെ
ഉം പിന്നെ കൂടുതലും ക്രിക്കറ്റ് ക്രിക്കറ്റാണ് ഇഷ്ടം
ഉം ഉം പിന്നെ ഫ്രണ്ട്സ് ഒന്നുല്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും പൊറത്തു പോകാറൊന്നുല്ലേ
ഏയ്ഇല്ല ഫ്രണ്ട്സൊക്കെ കൊറവാ
തൊണ്ടെ ഫ്രണ്ട്സൊണ്ടോ
ഒണ്ട് എന്നാലും അങ്ങനെ എന്നും മീറ്റെയ്യാറൊന്നുംല്ല
ആഹ് ആഹ്
അവരാരും എന്നെ വിളിയ്ക്കാറില്ല അതോണ്ട് ഞാനും വിളിയ്ക്കാറില്ല
ഓഹ് അങ്ങനത്തെ ഫ്രണ്ട്സാണല്ലേ ഞങ്ങളെയൊക്കെ ഫ്രണ്ട്സ്ന്ന് പറയുമ്പോ ഒക്കെ പോവുമ്പ വിളിക്ക്യാറുണ്ട്
ഉം
ഏഹ് നമ്മളൊരു വൈബൊക്കെ വെയ്ക്കാറുണ്ട്
ഉം എന്നാ എന്നാല് ഞാനങ്ങോട്ട് കോൺടാക്ട് വെക്കുകയാണെങ്കി അവരും വെക്കും ഇല്ലന്നുണ്ടെങ്കി അതുല്ല
ഓഹ് ഓഹ് ഓക്കെ ഓക്കെ അങ്ങനെ അങ്ങൻത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെന്ന് പറയുമ്പോ നമ്മൾ ഈ ഒരു വൈബ് ക്കടിച്ച് ഈവനിങ്ങ് ചായ കുടിക്യാൻ പോവുമോ ചെലപ്പെ ഫുഡ് അടിക്യാൻ പോവുമോ അങ്ങനൊക്കെ കേ ക്കുന്ന ടീംസാണ് നമ്മള്പ്പോ ല്ലെങ്കിലും അങ്ങോട്ട് കൊടു ക്കും അങ്ങോട്ടില്ലെങ്കി ഇങ്ങോട്ട് അങ്ങനത്തെ ടീംസ് ഒക്കെയാണ് നമ്മള് കെറച്ച് വൈബുള്ള ആൾക്കാരൊക്കെയാണ്
ഉം
അങ്ങനെ
കൂടായിനിപ്പം
പിന്നെ പിന്നെന്താണ് ഫുഡ് ആഹ് ഇവിടെ ഫ്രണ്ട്സ് ഓഹ് അതാണ് പറഞ്ഞത് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും കൊറേ പേര് ആഹ് സ്കൂൾ ലൈഫില് കൊറെ ഫ്രണ്ട്സുണ്ട് അതെല്ലാം കൊറേ എന്താ അടിയും പ്രശ്നം വഴക്ക് ഇതൊക്കൊയി അങ്ങനെ കൊറേണ്ണം പോയി പിൻ അതിന്ന് ത അത് ചുമ്മ ഈ പത്താം ക്ലാസൊക്കെ ആവുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ഒരു പാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവൊല്ലൊ നമ്മള് കൊറേയെണ്ണം ഇങ്ങനെ ചുമ്മ കൊറച്ച് തല്ലിപ്പൊളി ടീംസ് ഒക്കെ അപ്പോഴത്തെ
റിലേഷൻ ഒന്നുല്ല
ഏയ് അങ്ങനെയൊന്നുല്ല അഹ് ആഹ് ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു കാലംന്ന് പറയുമ്പഴേ ആഹ് നമ്മള് ഇപ്പഴൊക്കൊ ആലോയ്ക്കുമ്പ നമുക്ക് ചിരിക്യാൻ തോന്നും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോയ്ക്കുമ്പോ ഇപ്പൊ അതില് ടെൻതില് പഠിച്ച ഒരു കുട്ടി ഇപ്പഴും ഞാനും ആ കുട്ടിം തമ്മില് നല്ല കമ്പനിയാണ് നല്ല ഫ്രണ്ട്സാണ് ഗ്രൂപ്പാണ് ആഹ് അങ്ങനെ നമ്മൾ നല്ല സെറ്റായിട്ട് പോവുന്നുണ്ട്
ഉം
പിന്നെ നമ്മളാണ് കമ്പനി കൂടുതലും ചായ കുടിക്യാനൊക്കെ പോണതും ഫുഡ് അടിക്യാൻ പോണതും ഇങ്ങനെയൊക്കെ ഉള്ള കമ്പനിയൊക്കെണ്ട് പിന്നെ നമ്മള് ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഇതാണ് അവക്ക് വണ്ടിയുണ്ട് അപ്പം ഒരു വൈബിനനുസ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്ക ആഹ് പിന്നെ പഠി- ഒന്നിച്ച് നമ്മള് ടൈപ്പൊക്കെ പഠിക്കാൻ ഒന്നിച്ച് പോവും കമ്പ്യൂട്ടർ പഠിക്കാനൊക്കെ ഒന്നിച്ച് പിന്നെ പി എസ് സി ക്ലാസ്സിന് പോവുമ്പം മാത്രം രണ്ടു പേര് രണ്ട് സ്ഥലത്താണ് ഞാൻ എന്റെ കസിന്റെ കൂടെ ഒള്ളത് അതിലൊരു ചെറിയരു സങ്കടം അവക്കൊണ്ട്. ഞാൻ അവൾടെ കൂടെ പോകാത്തോണ്ട് അങ്ങനെ- അങ്ങനത്തെ ഒരു ഫ്രണ്ട്.
ഉം.
ഒരുഗുഡ് ഫ്രണ്ട്.
ഉം.
ഓക്കെ ആണ് ബെറ്ററാണ് നന്നായിട്ട് പോണ്.
ഉം ഉം..
പിന്നെ ചെറിയ സങ്കടോണ്ട് സൺ‌ഡേ ആയോണ്ട് പി എസ് സി ക്ലാസി - പി എസ് സി ക്ലാസ് ഇല്ലാത്തേന്റെ ഒരു സങ്കടം ഉണ്ടെന്ന് സൺഡേ ആയൊണ്ട്.
ഉം.
രാവിലെ പോയി എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേ ഭയങ്കര ഒരു ഹാപ്പിയ ആണ് ഈ മാർക്കൊക്കെ വേണ്ടിട്ടെ അങ്ങനത്തെ ഒരിത് അപ്പൊ ഇന്നത്കി
റിലേഷൻ റിലേഷൻ എന്തുവഇല്ലാത്തേ-
അതിന്റെ ഒരു സങ്കടോണ്ട് അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് പരിപാടി പിന്നേ എന്തൊക്കെയുണ്ട് പരിപാടി ഹലോ കേക്കുന്നുണ്ടോ?
ആഹ് കേക്കാം.
പിന്നെ എന്തൊക്കെയാണ് പരിപാടി എന്തൊക്കെയാണ് ഹോബീസ് വേറെ-
ഞാൻ ചോയിച്ച കേട്ടില്ലേ?
ഹലോകേക്ക്
ഹലോ ആഹ് കേക്ക കേക്കാം.
ഇന്ന് ചുമ്മാ ഇരിപ്പ് തന്നെയാണോ ഇന്ന്.
ആഹ് ചുമ്മരിക്കന്നേ -
ഉം ഉം ഉം ഓക്കെ ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലേ-